ഹലോ
ആഹ് ഹലോ എന്തൊക്കെയുണ്ട് വിശേഷം.
സുഖായിട്ട് പോകുന്നു എന്തെല്ലാം വിശേഷം.
നല്ല സുഖം ഇവടി സുഖമായിട്ട് പോകണ്
ആഹ് ആഹ് ഭക്ഷണ ഒക്കെ കഴിച്ചോ
ഇല്ല ഞാൻ കഴിക്കാന് പോവാൻ നിക്ക
ആഹാ
അവിടെ കഴിച്ച
പിന്നെ ഇല്ല കഴിക്കണം
ആഹ് എന്താ ഇന്ന് രാവിലത്തെ ഭക്ഷണം.
ഇന്ന് ഇന്ന് രാവിലെ പുട്ടാണ്.
പുട്ടും, കടലക്കറിയാ
ഏഹ് കടലക്കറി ഇന്ന് ഇണ്ടാക്കില്ല ഇന്ന് ചെറിയൊരു മോനുണ്ട് അപ്പം രാവിലെ തന്നെ നേരത്തെ തന്നെ മോൻ എണീച്ചു വരും അപ്പം ഭക്ഷ ഭക്ഷണം ഒണ്ടാക്കൻ കഴിഞ്ഞില്ല അപ്പം പിന്നെ വേഗം പുട്ടും പഴവും കൊടുത്ത് എല്ലാർക്കും
വേ അപ്പൊന്ന് വേഗല്ല പരിപാടിയാണ്.
ആ മോക്ക് കൊണ്ടവാള്ളത് ഇണ്ടാക്കി ആ ചോറുണ്ടാക്കിരുന്നു. ചായ ചോറുണ്ടാക്കി കഴിഞ്ഞിട്ടാ ഞാൻ ചായന്റെ പണി എടുക്കല് അപ്പൊ ചായ ആക്കുമ്പോ ത്തിനേക്ക് മോനെ എണീയിച്ച് പിന്നെ മോന് ഭയങ്കര കരച്ചിലായി. അപ്പൊ പിന്നെ ഇങ്ങനെക്കെ ആക്കി.
ആ അപ്പൊന്ന് എന്താ ചോറക്കെന്താ കൂട്ടാന്?
ചോറ് ഞാൻ ലേശം ചെമ്മീന്റെ ബിരിയാണി പോലെ ആക്കി വെച്ചതാ. ഇന്ന് മോന്റെ ജന്മദിനമാണ്
ഏഹ് ഹാപ്പി ബർത്ത്ഡെ.
മോന് രണ്ട് വയസ്സ് രണ്ട് വയസ്സ് ഇന്നത്തേക്ക്.
ഏഹ് അപ്പൊന്ന് കേക്ക് കട്ടിംഗ് ഒക്കെ ഉണ്ടോ?
ആഹ് രാത്രി അവന്റെ ഉപ്പ പുറത്തു പോയതാ ദൂരെ. ഏഹ് പണീന്റെ ആവശ്യത്തിന് അപ്പൊ ഉപ്പ വന്നി ട്ട് ഇനി വൈകുന്നേരോക്കെ ആക്കീട്ട് ആ എന്തെങ്കിലും ചെയ്യാന്ന് വിചാരിച്ച് അതുവരെ ഉപ്പണ്ടാവില്ലല്ലോ
ആഹ് അപ്പന്ന് ചെമ്മീൻ ബിരിയാണി ആണ്. ഇണ്ടാക്കിയത് ല്ലേ ബർത്ത് ഡേ ആയിറ്റ്.
നീ എന്താ ഇണ്ടാക്കിയേ?
ഞാന് ഇന്റെ വീട്ടില ആയോണ്ട് ഇന്ന് ഞാനല്ല ഇണ്ടാക്കണ ഇമ്മച്ചിയാ
ആഹ് ആഹ് ആഹ് ഫുഡ് ആക്കിയോ ഉമ്മച്ചി ഫ്രൂഡ് ആക്കിയോ ഉമ്മച്ചി ഭക്ഷണം ആക്കിയോ?
ഉമ്മച്ചി ഭക്ഷണം ആക്കിയൊണ്ട് അവിടെ അടുക്കളയിന്ന ആക്കണ സൗണ്ടും തട്ടലും മുട്ടലൊക്കെ കേക്ക്ണ്ട്. ഞമ്മക്ക് ഞമ്മളെ പേരേലെത്തിയാ ഭയങ്കര മടിയാണല്ലോ.
ഞാന് പിന്നെ ഇന്റെ വീട്ടില് ഒ റ്റക്കാ പിന്നെ ആ ഇന്റെ അമ്മായി അമ്മേം അമോഷനുണ്ട് ഭർത്താവിൻ്റെ ഉമ്മേം ഉപ്പേം ഇന്റെ കൂടെ. അപ്പം പിന്നെ ഞാനന്നെ ഫുഡ് ഒക്കെ ഭക്ഷണത്തിൻ്റെ കാക്കല് ഞാനന്നെണ്.
ഏഹ്
ഉം
അടുക്കളത്തെ രാജകുമാരിയാണൊ അപ്പൊ.
രാജകുമാരി ഒന്നല്ലെങ്കിലും അത്യാവശ്യം ത
അപ്പൊ ഉമ്മെടുക്കുല.
ആ ഉമ്മ ഉമ്മാന്റെ കുറച്ച് വിഭവങ്ങളുണ്ട് സാമ്പാറ് ബീഫ് കറി അതൊക്കെ ഉമ്മാ വെക്കാ
ആഹ് അയ്ന്റെ ദിവസമ്മ വെരേക്കാരല്ലെ അട്ക്കളേക്ക്
ആഹ് ആഹ് ആ സമയം ഉമ്മ വരും പിന്നെ രാവിൽ തന്നെ മോനെ ആട്ടി തൊട്ടിലിലാട്ടിക്കെ കൊട്ക്കും ഞാന് ഭക്ഷണം ഇണ്ടാക്ക്ന്ന സമയത്ത് ക്കെ മോനെണീക്കാതെ നോക്കും
ആ ഈ പ്രായല്ലെ കുട്ടിയാളാകുമ്പോ എപ്പ എണീക്കും എപ്പ എണീക്കൂല നമ്മക്ക് പറയാൻ പറ്റൂലല്ലോ
ഉം എണീച്ച് കഴിഞ്ഞാ നല്ല വാശിയ കര്ച്ചിലാണ് പ്പൊ പിന്നെ മോളെ ഒന്നും ചെയ് മൂത്ത കുട്ടീനെ ഒന്നും ചെയ്തൊട്ക്കാൻ കയ്യില്ല
ഏഹ ഓളെ എന്താ പഠിക്ക്ണെ എത്രീല
ആഹ ഓള് യു യു കെ ജി
ആഹ ഇതിന് രണ്ട് വയസ്സ് ല്ലേ
ആഹ ഇവനിക്ക് രണ്ട് വയസ്സ് അപ്പൊ ഇനിപ്പോ ഇവനൊറങ്ങുമ്പം ഓരോന്ന് ചെയ്യും അങ്ങനെപ്പൊ ഓരൊർക്കൊർങ്ങി നേ ത്തെണീച്ചിട്ട്ണ്ട്ന്ന് ന്നലെ നേരം വൈകിട്ടാ കെടന്നത് അങ്ങനപ്പന്ന് ആള് നേരത്തങ് എണീച്ച് ട്ട് പോന്ന്
ഏഹ
ഉം പുട്ടായ്നതൊണ്ടധികം കഴിച്ചതും ല്ല ഇനിയിപ്പം വല്ല കഞ്ഞിയോ എന്തെങ്കിലും ണ്ടാക്കി കൊട് ക്കണ്ടേരും ചെമ്മീമ്പിരിയാണി ആള് കഴിക്കൂല എരിവുണ്ടാവല്ലോ എരിവ് പറ്റൂല അപ്പൊ ഞാൻ കൊറച്ച് നെ
കഞ്ഞി വെച്ചാ മതി
ആഹ കഞ്ഞിയെറ്റെ വെച്ചിട്ട് കൊടുക്കാന്ന് വിചാരിക്ക ഒർങ്ങിയെണീച്ചിട്ട് ഉം
അപ്പൊ കുട്ടിക്ക് രായി അങ്ങനത്തെന്നുഷ്ടല്ല
ആഹ അത് കുറുക്കുകള് ഞാൻ കൊടുക്കുന്നത് നിർത്തിട്ടിപ്പൊ കൊർച്ചായി അവന് പ്പൊ അവന് നമ്മള് കഴിക്കുന്ന ഭക്ഷണങ്ങളാ ഇഷ്ടം അപ്പൊ വല്ല്യാൾക്കാര് കഴി ക്ക്ന്ന ഭക്ഷണ ഇഷ്ടം അപ്പത്കൊണ്ട് ഞാൻ കുറുക്കുകളൊക്കെ കൊടുക്കുന്നത് നിർത്തി എ ന്നേ നിർത്തി
ഏഹ അപ്പൊ പിന്നെ അതൊക്കെ അല്ലേലു ഒരു പ്രായായ കുട്ടിയാക്ക് പിന്നത് കഴിക്കാ മടിയേക്കാരം
ഉം ഉം ഞാൻ പിന്നെ അങ്ങനെ ചോറും കഞ്ഞിയൊക്കായിട്ടങ്ങനെ കൊടുക്കും
ആഹ ക്ഷെ കൊടുക്ക്ണ നല്ലതാ മ്മളെ ശരീരത്തിന് നല്ലതാ മക്കളെ ശരീരത്തിനൊക്കെ
ഉം ഞാൻ ങ്ങനെ വിചാരിക്ക റാഗിനോട് ദോശൊക്കെ ചുട്ട് കൊടു ക്കാന്നൊക്കെ വിചാരിക്കും അങ്ങനെ പിന്നെ മറന്ന് പോകും പൊതിർത്താനും അരക്കാനും പിന്നതിനൊരു മെൻക്കെട് വേറെ അപ്പം പിന്നെ ഞമ്മള് അമ്മള്ണ്ടാക്കിയ ഭക്ഷ ക്ഷണം തന്നെ എന്തയ്ലും ണ്ടാക്കോല്ലോ അപ്പോ അത് ന്നങ്ങോട്ടൊക്കെ കൊടുക്കും
രാവിലല്ലേലും ഒക്കെപ്പാടെന്നും നടക്കൂല ഒക്കെപ്പാടെരു വത്തപ്പാടും വേജാറേക്കാരം
ആഹ എല്ലാം കൂടി നടക്കില്ലല്ലോ അങ്ങനെ കൊറേശ്ശെ കൊറേശ്ശെ ആഹ ഓൻക്കെന്തെങ്കിലൊക്കെ ആഹ തി തിന്നുന്ന ത്പോലെ എന്തെങ്കിലും കൊടുക്കും മുട്ട ഓംമ്ലറ്റൊക്കാക്കിട്ട് ആഹ ചോറിന്റെ കൂട്ത്തില് തൈര് കൊടുക്കും അങ്ങനൊക്കെ പിന്നെ നട്ട്സ് കൊർച്ച് ഉം നട്സൊക്ക പിന്നെ പ്ലേറ്റിലൊക്കെ ഇട്ടൊട്ത്താലങ്ങൻ തന്നെ ചവച്ച്ങ്ങനെ തിന്നോളും അപ്പോ അങ്ങനെക്കെ അല്ലാണ്ട് കുറുക്ക് രൂപത്തിലൊക്കെ കൊടുക്കുന്നതെന്നെ ഒന്ന് ഒരു വയസ്സ് കഴിഞ്ഞ ളേ നിർത്തി
ആഹ അപ്പത്തന്നെ അയാൾക്ക് മടുപ്പ് വന്നിട്ടുണ്ടാവും
ഊമ് പക്ഷെ മൂത്ത മോള ങ്ങനെയല്ലേരുന്നു മു ത്ത മോള് കുറുക്ക് കുറേ ഒരു മൂന്ന് വയസ് വരെ കുടിച്ചിക്ക്ണ്
ഏഹ് അത് മ്മള് ഇപ്പളും കൊടു ത്താലും നല്ലതാണ്. കാരണം കുട്ട്യാളെ ശരീരൊക്കെ നല്ലതാവാന്
ഉം ഞാനിങ്ങനെ വിചാരിക്കും അസുഖങ്ങളൊക്കെ വന്ന ഴിഞ്ഞാൽ ഇപ്പൊ കുറച്ച് ജലദോഷണ്ട് അസുഖങ്ങളൊക്കെ വന്നയി ഞ്ഞാല് കുറച്ച് ങ്ങനെ കുറുക്കാക്കീട്ടെങ്ങനെങ്കിലും ആ ബാക്ക് കു കുട്ടീന്റെ ഏ പിന്നികൂടെ ആ വായ ങ്ങനെ പൊള് ച് ച്ച് വെച്ചിട്ടൊക്കെ ഹ് കുടിപ്പിച്ച് കൊടുത്താ വയർ നിറഞ്ഞകുറച്ച് ഉറങ്ങേ കളിക്കു ക്കെ ചെയ്യല്ലോ
ആഹ് അതെ അതെ അത ഈ റാഗ്യൊക്കെ കൊടുത്താ വയറ് ഫുള്ളായിട്ടാണ്ട് കൊറേ ടൈം നിക്കും. ദഹിച്ചാന് കൊറച്ച് പണിയാണ് അപ്പൊ പിന്നെ കുറച്ചേരം നമുക്ക് ഫുഡ് കൊടുത്തിട്ടില്ലേലും പ്രശ്നല്ല
കുറച്ച് പനക്കൽക്കണ്ടം ഒക്കെ ആദ്യം മേടിക്കൽണ്ടായിരുന്നി ഇപ്പ ള്ളത് ആ ശർക്കര ശർക്കരയില് എന്തൊരു കളറ
ആഹ് ശർക്കരൊയൊന്നും പറ്റൂല്ല മക്കക്ക് കൊടുക്കണേ പനക്കൽക്കണ്ടേ പറ്റുള്ളൂ
ഉം അപ്പൊ പിന്നെ പഞ്ചസാര പിന്നെള്ളത് അപ്പൊ കുറുക്കിന്റെ വിചാരിക്ക ക്കുമ്പോ പഞ്ചസാര ഇടണോ ഈ കളറുള്ള ശർക്കര ടണോ പിന്നെ പനക്കൽക്കണ്ടം വേറെ മേടി ക്കാൻ പോണോ എന്നാ കുറുക്കിട്ട എല്ലാ സമയവും കുടിക്കേയില്ല അപ്പൊ വേടിക്കണോ വേടി ക്കണ്ടേ അങ്ങനെകഴിഞ്ഞ പിന്നെ അതിന് വേണ്ടി വേറെ തന്നെ ഇണ്ടാക്കണല്ലോ അപ്പൊ പിന്നെ അത് മടിച്ചിട്ട് ഇങ്ങനെയൊക്കെ ചെയ്ത് കൊടുക്കല്
ക്കണ കുട്ട്യാളണെങ്കി നമുക്ക് ണ്ടാക്കി കൊടുക്കുന്നതിന് പ്രശ്നല്ല ത് കഴിക്കൂല്ല ഞമ്മൾ ഉണ്ടാക്ക്ണ സമയം വെറുതാണ് പോവും ചെയ്യും
എത്ര സമയാ ഭക്ഷണം കഴിപ്പിക്കാൻ വേണ്ടിയത് ഒരുവാട് സമയം വാണം പിന്നെ ബാക്കിള്ള പണികളൊക്കെ അവിടെ നി ക്കും ഇ ഇപ്പോഴം തന്നെ ൻ്റെ വീട് കാണണം ഒന്നായിട്ട്ഏ ഫുള് പണിയായി കെടക്ക വാരി വലിച്ചിട്ടിട്ട് മക്കള് ഒരാള് അപ്പുറത്തുന്ന് വലിക്കും ഒരാൾ ഇപ്പുറത്തന്ന് വലിക്കും പിന്നെ തിരുമ്പിയതൊണങ്ങാത്ത ഒരു കഥ അങ്ങനെയൊക്കായിട്ട് ഇനിപ്പ എല്ലം ക്ലീൻ ചെയ്യണം
ത്തുകൂടിയാ അയലേക്കാരം
ആആ അതാണ് നല്ലൊര്
അനിപ്പ ഇപ്പത്തെ മയ പിന്നെ നമുക്ക് കൊഴപ്പല്ല ഒഷ് ഉച്ചക്ക് വെയീലാണ് രാവിലെ മയാണ്ന്ന്ണ്ടങ്ക്ച്ചക്ക് വെയില അപ്പൊ പിന്നെ ഉണക്കാനത് വേഗം ആ വെയിലത്തിട്ടാണ്ട് വേഗം ഉണക്കിയാ മതി അടുക്കലാണ്ല്ലേ പണി അഹ്
ഊമ് ഹ് ഇന്ന് ഇന്ന് മോൻ്റെ ജന്മദിനാ യനോണ്ട് ലേശം കുറച്ച് ന്നേ പായസറ്റെ ണ്ടാക്കാ ന്ന് വിചാരിക്കുന്നുണ്ട്
അപ്പം അതിനിനി ആ അടുക്കളയിലേക്ക് ഇറങ്ങണം. ഏ വൈന്നേരം ഇവന് സമ്മതിക്കലുണ്ടാവൂല്ല ആഹ് ഇവന് ഉറങ്ങുന്ന ഈ സമയം ചെയ്യാ പറ്റുള്ളു. ഉറങ്ങിണീക്കുന്നെ മുമ്പായിട്ട് വെച്ച് ഇണ്ടാക്കി കഴിഞ്ഞാല് പിന്നെ പ്രശ്ന ല്ലാലോ
ആ എന്ത് പായസ ണ്ടാക്കണേ
എനിക്ക് ആ സേമിയ പായസ ഇ വേഗ എളുപ്പത്തില് ണ്ടാക്കാൻ കഴിയുള്ളു അല്ലാണ്ട് മറ്റേ പായസൊക്കെ തേങ്ങ ചെരകീ... പാലെടുത്ത്... ശർക്കര ട്ട് ഒരുവാട് സമയെ ടുക്കില്ലേ
അട വേഗണ്ടാക്കാം. ആഹ് കുക്കറിലൊക്കെ വേവിച്ചാണ്ട് വേഗണ്ടാക്കാം.
ഉം ഉം
അടപ്പായസം അടപ്രഥമനൊക്കെ
സേമിയം ഇന്നലെ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പൊ ഞാ വിചാരിച്ച് അതാക്കാന്ന്. പിന്നെ നെയ്യും കാഷ്യു ക്കെ ആഹ് നെയ്യും അണ്ടിം മുന്തിരിം ഒക്കെ കൊറച്ച് വേടിക്കണം. എന്നാലേ അയിന് വറവ് യ്യാൻ പറ്റുള്ളു. അത് ഉപ്പാനോ പറയണം. ഇവിടെ അടുത്തൊരു ചെറിയ പീടികണ്ട്. അപ്പൊ അവിടന്ന ഉം വാങ്ങി തരോരിക്കുംപ്പാ.
ഏഹ് അപ്പൊ ഉമ്മന്റെടുത്ത് നിക്കൂലേ മോന്.
ഓഹ് നിക്കൊക്കെ ചെയ്യും. നിക്കായല്ല.
ആഹ്
കൊറെേ സമയയെടുക്കൂല. കുറേ സമയം കഴിഞ്ഞാപിന്നെ ഒരു കരച്ചിലാ.
ആഹ്
ഉം പിന്നെന്നെ ങ്ങനെ തെരഞ്ഞു നടക്കും.
ഏഹ്.
ഉം
അപ്പൊ അടിച്ചലും തോത്തലന്നും കഴിഞ്ഞിണ്ടാവില്ലല്ലെ?
ഏയ് ഇല്യ. എല്ലും ഒന്ന് തൊട്ട് തൊടങ്ങണം. ഞാ വിയാരിച്ച് ഏഹ് പുലർച്ചെ എണീച്ച് തൊടങ്ങിയ പടല്ലേ. കൊറചേനേരോന്ന് റിലാക്സ് ചെയ്യട്ടെന്ന് വിചാരിച്ചു. ഉം നി ബാക്കിള്ളെ
പണി വാക്കി ഇഴഞ്ഞ് നീണ്ട് കെടക്കും.
ആഹ് അതന്നെ. പിന്നെ ഇങ്ങനെ ഒരു ഒഴിവ് സമയമല്ലേ എന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ. ഓൻ ഒറങ്ങുന്ന സമയം. ഈ യൊരു കൊല്ലം കൂടി ഇണ്ടാവും ഈ യൊരു ബുദ്ധിമു. ട്ട്. അത് കഴിഞ്ഞാല് പിന്നെ ആഹ് മൂന്ന് വയസ്സായാല് ആഹ് പള്ളിക്കൂടത്തിൽ ചേർത്തി കഴിഞ്ഞാല്
ആഹ്
പിന്നെ അഹ് പിന്നെ നമ്മള് നമ്മളെ സൗകര്യത്തിനെല്ലാം ചെയ്യാലോ.
വാലവാടി ചേർതാ ല്ലേ?
ഉം ഉം ഉം ഉം ഉം
അപ്പൊ പിന്നെ ഓര് പോയാല് നമ്മക്ക് എടങ്ങാറേക്കാരം.
ഹ ഹ ഹ എന്നാലും കൊറചൊരു ഇത്ണ്ടാവും. സമാധാനം ണ്ടാവു. ആഹ് ഭയങ്കര ഭയങ്കര തിരക്കുന്നൊന്നും ലേശോരു ഏഹ് ത്ണ്ടാവും. ഉം ഉം ഉം ഇന്നലെ തന്നെ ഒരുപാട് നേരായിന്. ഉം ഉം ന്നാ ശെരി ശെരി. വെച്ചോ ഞാൻ പിന്നെ വിളിക്കാം. ശെരി.